ഹലോ ആ കേൾക്ക്ന്ന്ണ്ടോ ആ ഇണ്ട് കേക്ക്ന്ന്ണ്ട്
എന്തൊക്കെണ്ട് വിഷയം ഭക്ഷണം ഇതാ ക കഴിച്ചു കയ്യെഴ്കി വന്നിര്ന്ന് കേൾക്ക്ന്ന്ണ്ടാ
പോയിര്ന്ന് ആഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ് അവിടെ റേഞ്ചിന്റെ എന്തേം പ്രശ്നണ്ടോച്ചാണ് ഇന്ന് ഞാന് രാ വിലെ സാമ്പാറാന്ന് വെച്ച സാമ്പാറും മീൻ വറുത്തതും. പിന്നെ വൈകീട്ട് പിന്നെ അതന്നെ മറ്റേ അച്ഛൻ ഞാൻ കഴിക്കില്ല അ രാ വൈകിട്ട് രാത്രി രാത്രിത്തെ ഭക്ഷണം ഞാൻ നിർത്തി ഒന്നുംല്യ ഞാൻ അങ്ങനെ ഇല്യ അത് ശീലായി പോയി അച്ഛനും മക്കളും കഴിക്കും ഉം മോളുണ്ടായിര്ന്ന് ആഹ് ചോറന്നെ
ആ
ചെലപ്പതി ചപ്പാത്തിക്യാരം രാവിലെന്ന്ണ്ടെങ്കി അപ്പം ചോറ് കൊർച്ചിട്ട് ചപ്പാത്തി
ഞമ്മള് ചപ്പാത്തിം പച്ചക്കറിയു ആക്കി
രാത്രില്ലേ ഒരു നേരം ഇണ്ടോ ഭക്ഷണം ചോറ്
ആ നമ്മള് ഉച്ചക്കെ കഴിക്കൂ
ആ അവന് രാത്രിയ്രുന്നു ചപ്പാത്തില്ലേ
ആഹ്
ഉം
ചെൽപ്പം ഭക്ഷണം ഭക്ഷണം ആക്കാ ലേറ്റായിണെങ്കില് വെഷ്ന്ന്ണങ്കി ഞങ്ങള് എടക്ക് ചോറ്ന്നും അല്ലാണ്ട്ന്നില്ല മഴയ്ണ്ട് ഇന്നൊരേ മഴയാ
ഏ ഇന്നിപ്പോ കാറ്റ് ഭയങ്കര കാറ്റ്ണ്ടായിട്ട് അപ്പർത്തെ വീട്ട്ത്തെ മരക്കെ കടപൊഴികി വീണ് ആ കമ്പനിത്തെ ഞങ്ങള് ഇവിടെ തന്നെണ് കോട്ടക്കല്
കോട്ടക്കലേടെ
കോട്ടക്കൽ
ആ ഏടെയാ
ഞങ്ങള് ഇവടെ തന്നെണ്
ആഹ്
ഉം
അറിയൂല.
ആരൊക്കെ ണ്ട് വിട്ട്ല്.?
വീട്ടില് ഉപ്പിണ്ട് ഉമ്മിണ്ട് അനിയനിണ്ട് ഇത്താത്തണ്ട്.
അതെ എന്താ ചെയ്യണ് മോള് എന്ത് യ്ണ്?
ഞാന് എക്കൗണ്ടിങ് പഠിക്ക്ണു.
അതെ പഠിക്കാണ് എകൗണ്ടിങ് പഠിക്ക ന്നെ അ ആ അതെ അ ഓ
കല്യാണം കൈഞ്ഞെ പടിക്കാൻ പോന്നെ.
ആ അത്പ്പോ അ മ്മോള് പ്പൊ ഹസ്ബന്റിന്റ വീട്ട്ലാണോ.?
എല്ലാ ഞമ്മളും നമ്മളെ വീട്ട്ലന്നല്ലേ.?
അതെ അ ശരി ആ
മ്
ആളോ വ്ടെ ണ്ടോ തോ പൊറത്ത് പോയതോ.?
ആള് ഇന്ന് വന്നിട്ടില്ല
ആഹ നാട്ട് തന്നെ ആണ്ലെ?
ആഹ ഇന്നൻക്ക് ഡൈറ്റ് ആയോണ്ട് ഇന്ന് വന്നിട്ടില്ല.
അഹ് ശരി.
ആഹ്
മ്
നാട്ടി തെന്നെയാണ്.
ആ അതെ ആഹ എന്താ ജോലി?
ഗവൺമെന്റ് ഉദ്യോഗ.
ആഹ അഹ് ശരി.
അപ്പൊ ഡെയിലി പോയി വെര്ത്ത.
ആഹ പ്പൊ ചൊമയൊക്കെ ണ്ടാ.?
ചൊമയേള്ളൂ കാണിച്ചിറ്റും മാറിറ്റില്ല.
ആഹ പനി ണ്ടായിരുന്നോ?
പനി ഇണ്ടായിട്ട് ലെ. പനിയൊന്നുല്ല ചൊമിയ്ണ്ടെയ്ന് പനി വേര ണ്ടാ ഇപ്പൊ പനി വന്നവരെല്ലാം അഡ്മിറ്റ് ആവല്ലെ
ഞാനൊക്കെ അതാ അതില് പെട്ട് എണീറ്റ് വന്നതാ. ആ വയങ്കര ഷീണ പനി ങ്ങട്ട് മാറും പനി മാറും പക്ഷെ ക്ഷീണംന്നർണ്ണ ഈ കൈയും കാലും മുതുകും ഒക്കെ ഭയങ്കര വേദന.
നിങ്ങളെ നിങ്ങക്കത്രെ ക്കള്.?
ഇന്ക് രണ്ട് മക്കള് രണ്ട് പെൺകുട്ടിള് ഒരാള് നെയ്‌ സാണ് ഒരാള് ബി ബി എ വിത്ത് ഏവിയേഷൻ പഠിക്കാണ്.
ബിബി എ വിത്ത് ഏവിയേശൻ ഭർത്താവോ.?
അച്ഛന് വടെ ഡ്രൈവ മ്മളെ സ്കൂള്ള് അ അവ്ടെ അടുത്തുള്ള സ്കൂള്ള് ഡ്രൈവറാ ണ്. ഉം
നിങ്ങള് വർക്ക് ചെയ്യുന്ന്ണ്ട ല്ല
ഞാനൊര് അങ്ങൻവ ടീച്ചർ ആയിരുന്നു ഇപ്പൊ ങ്ങനെ സ്ഥിരല്ല. പോയികൊണ്ടിരുന്ന തെയ്
അംഗൻവാടി ടീച്ച്റ് ആണദികു എക്സാം എയ്ത അങ്ങനെ എന്തെങ്കും മാണോ?
അംഗൻ വടി ടീച്ചറാവ്ണങ്കില് ആദ്യ പിന്നെ എമ ഞങ്ങളെ ഐ ട്ടി ഓഫീസില് രു ആ രു ഫോമ്ണ്ട് ആ ഫോമ് പോയിട്ട് പൂരി പ്പിക്കണം ആ പിന്നെ ഇപ്പ ഇപ്പ ഡിഗ്രി വേണെന്ന ആദ്യക്കെ അ എസ് എൽ സി പാ പയെ മതിര്ന്ന് ഇപ്പൊ ഡിഗ്രി വേണം.
അഅഅഹ് ഗവണ്മെന്റ് ശമ്പളല്ലാ
ആ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ
അപ്പൊ നല്ല ശമ്പളം ഇണ്ടാ?
അഒ പയി അങ്ങനെവാടിക്ക് ഇങ്ങനെ അവര് സമരം ചെയ്ത് സമരം ചെയ്ത് സമരം ചെയ്ത് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് അവരെത്ര വിഷമം ഉ അവരക്കെ വിഷമം വേറെരു ഒരു ജോലിക്കില്ല ഈ കോളേജില ത്ചെറണില്ല
അപ്പൊ നിങ്ങക്ക്ന്നാ പണിണ്ടാവ്ക
ഞങ്ങൾക്കോ ഞങ്ങൾക്ക് ഈ കുഞ്ഞിമക്കളൊക്കെ ഒരു പാകപ്പെടുത്തി എടുക്കണ്ടേ ഞങ്ങളെ കയ്ന്നല്ലേ നിങ്ങളിലേക്കക്കെ എത്തുന്ന ആയമാരുണ്ട് ആയന്മാർക്ക് പിന്നെ അ അം ലീവള്ള സമയ ഞങ്ങളാണ് ബാക്കിയെല്ലാ പണിട്ക്ക കുട്ടികളെ പഠിപ്പിക്കണം അതിനെ കൂടെ കുട്ടികൾക്ക് ഔ ഓരോ മാസത്ത് നമുക്ക് ഓരോ തീം ഉണ്ടാവും അതിനനുസരിച്ചള്ളത് വേണം പഠിപ്പിക്കാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാ ക്കണം ആ ഇല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം അ പിന്നെ നമുക്ക് സർവേ ചെയ്യണം പിന്നെ അവിടെ അമ്മള ആ പ്രദേശത്ത് ഒരു പിന്നെ ഇതുപോലെ ഗ എ ഒരു ഗർഭിണിയോ അല്ലെങ്കില് വാർധക്കായസുഖ എന്തു അസുഖങ്ങള്ളരോ എന്ത് അർജന്റ് രോഗങ്ങളരെയൊക്കെ പോയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്ക നമ്മളത് ങ്ങളെ അഅ അറിയിക്കണം ഇങ്ങനെ കൊറേ കൊറേ എന്തര മെമ്പറെ പവറാണ് ഒരു അങ്ങന ടീച്ചർക്ക് വെറുതെ ഇരിക്ക
എന്നട്ട് നിങ്ങള് റിട്ടയർ ആയതാ
ഞാനേ സ്ഥിരല്ല മോളെ ഞാനിങ്ങനെ ഒഴിവിൽ
ഓ താൽക്കാലിക കല്ലേ സ്ഥിരം നോയിക്കൂടേന വടെണ്ടോ
അയ്യോ തീര എന്നെക്കാളും മുന്നേഇങ്ങനെ അപേക്ഷ കൊടുത്തവരൊക്കെ ഇഷ്ടം പോലണ്ടായിരുന്നു അപ്പൊ പിന്നെ അവര് അവരൊക്കെ സ്ഥിരായി നമ്മള ഇന്നും തനിപ്പ് കേയറല്ലേ അനിപ്പ മക്കൾ മോള് നേഴ്സാണിപ്പ മോള് പറഞ്ഞ് ഇനിപ്പോ ജോലിക്കൊന്നും പോണ്ട ആന്ന് പറഞ്ഞ്
ആ ആ ആഹ് മോള എടെ നെഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന
മോള് ഇ പിന്നെ കോഴിക്കോട് ഹോസ്പിറ്റല്
ആ ആഹ്
ഉം
അന്നന്നെ മക്കക്കെല്ലാം പണിയായില്ലെ പിന്നെന്നാ
മോള് ഒരാള് ഒരാള് പഠിക്ക
ആഹ് ആഐസ് തെറ്റ ആവല്ലോ
ആഹ് അവള് കഴിഞ്ഞാല് ഉള്ളൂ പിന്നെ മോളെ കല്യാണം കല്യാണം നോക്കുന്നത് ണ്ട് അവള് പറഞ്ഞിട്ടുണ്ട് പഠിച്ചു ജോലിയായ ശേഷം മാത്രം കല്യാണത്തി സമ്മയ്
ഏത് മുനേഴ്സ അ അഹ്
അവ പറഞ്ഞപോലെ തന്നെ അവള് പിന്നെ പഠിച്ച് അവള് സോയായിട്ട് ജോലി ഉണ്ടാക്കി ഇപ്പോൾ കല്യാണത്തിന് സമ്മയ്ച്ചിട്ടുണ്ട് അപ്പൊ ഇനി കല്യാണപ്പല്ല അടുത്ത വർഷം ഇണ്ടാവൂ
ആ വേഗ ആകട്ടെ നല്ല ചെക്കനെ തന്നെ കിട്ടിട്ട്
ആ അപ്പൊ പിന്നെ
അതേ ഫീൽഡിലുള്ള ചെക്കന് ന്നെ ഉണ്ടോന്ന് നോയ്ക്കോട്ടാ
ആ അവളെ പിന്നെ പിന്നെ കല്യാണംണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാ പിന്നെ ബാങ്ക് മാനേജർ ആണ്
ആ കൈഞ്ഞ്
ഇല്ലില്ല എൻഗേജ് നിശ്ചയിച്ച് വെ
ആ ആ ആ ആ എന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലെ
ആ എൻഗേജ്മെന്റ് കഴിഞ്ഞു മ് അപ്പോ പിന്നെ പിന്നെ അവള് പ വേറെ അവള് പറഞ്ഞ മാരി തന്നെ പിന്നെ പൊന്നും പണ്ടൊന്നും വേണ്ട ഞാൻ വിടുല്ലന്നൊക്കെ പറഞ്ഞ്ട്ട്ണ്ട്
ശ്ശെ അതുപോലല്ലല്ലോ ഒരു വീട്ടിൽ കേറിച്ചെല്ലുമ്പോ അവ ടെ ഒരു ചോദ്യംണ്ടാവൂലേ
ആ അത് പക്ഷെ പറഞ്ഞ് കാര്യല്ല അവള് അതിനോടൊക്കെ യോജിപ്പില്ല അവളാദ്യേ പറഞ്ഞിട്ടുണ്ട് കെട്ട്ന്നാളിനോടും പറഞ്ഞ് വ ഒരു തരി സ്വർണ്ണം ഞാൻ ഉപയോഗിക്കൂല കാരണം ഇപ്പത്തെ കാലത്ത് സ്വർണത്തിന് അത്രേം
ആ ഇണ്ട് പക്ഷെ ഓൽ ചെലയാള് നോക്കി നോക്കി പറയൂ ഇതാക്കല്ലെചെയ്യുമ്പോ അമ്മക്കൊരിത് ബുദ്ധിമുട്ടല്ലല്ലേ പറയുന്നവരും ഉണ്ടപ്പാ
പിന്നെ സെയ്തേരു ഒരു വയ് ച്ച്പോലാണവള്. അവള് പറഞ്ഞ് ഇനിയിള്ള ആൾക്കാര് ഇനിയിള്ള കുട്ടികളും വളരണ്ടമ്മേ പാത്രം പോരല്ലോ
ആ അങ്ങന്യാ വേണ്ടേ ഇല്ലാത്ത ആളെല്ലോ എന്തെയ്യാ
ഇതിപ്പം എല്ലാർക്കുപ്പൊ ഒരുപോലെ ജോലി വേണം അതെന്നും ഉണ്ടാവണെന്നില്ല ഒന്നും കഴിവില്ലാത്ത വീ ട്ട്കാരില്ലേ അവിടെ പെൺകുട്ടളില്ലേ അവർക്കും ജീവിക്കണ്ടേ ആ അപ്പൊ നമ്മളന്ന് ആദ്യമായിട്ട് അത് വത് ഞാനൊന്ന് തൊടങ്ങട്ടെ ഇത് യൂസ് ചെയ്യുന്ന എല്ലാർക്കും ഒരു പാടാവട്ടെ മക്കളി മക്കൾക്ക് പെൺമക്കളുള്ള അച്ഛനമ്മയ്ക്കൊ ഒരാശ്വാസം ആവട്ടെന്ന്
ങ്ങളെ മോള് മാതൃകയാവ് അതെ
എന്നാ അനിയത്തീം
എന്ന്ട്ട് അവരെന്നാ പറഞ്ഞേ
അവർക്ക് കൊഴപ്പില്ല അവരതിന് ആ അവർക്ക് അതൊന്നും ഒരു പ്രശ്‌നേയല്ല അതൊന്നും പ്രശ്നണല്ലാന്ന് പർ ഉം
പക്ഷെ എന്നാലും എന്തെങ്കും കൊടുക്കണ്ടേ
എന്തെങ്കിലും കൊടുക്കണം നമ്മുക്ക് ആ രണ്ടു സ് സാമ്പത്തികം അത്രേ ഉള്ളൂ എന്നാലും ദൈവംസഹായിച്ച് എന്തെലൊക്കെ ആയിട്ട് ചെയ്യണം അത് അതിന്റെ വഴിക്കടക്കും പക്ഷെ അവള് ഉപേ വാങ്ങിക്കെലക്കെ അതാണ് ക്ഷീണം അവള് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേ വ നിങ്ങള് വാങ്ങിച്ചിണ്ടെ നിങ്ങള് കടങ്ങള് വീട്ടിക്കോ അങ്ങനെയാ പറയാ കടങ്ങള്ണ്ടെങ്കിലേ
ആ ആ ആ
എനിക്കൊള്ള തരണ്ടാന്ന് പറഞ്ഞു. ഇവിടെ റോഡ് സൈഡ് ആയതിനെ കൊണ്ടേ എപ്പോഴെങ്കിലും വാഹനം പോയിക്കൊണ്ടിരിക്ക അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോന്ന് അറിയില്ല അതാണേ
കേൾക്കാണ്ടൊന്നുല്ല
ആ പൊയ്ക്കൊണ്ടിരി വെള്ളത്തി ബുദ്ധിമു ക്കെയാ ഞങ്ങള് ആ വീട് വിറ്റത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം മ് വെള്ളംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞങ്ങൾ താഴെ പഞ്ചായ ഏറ്റി വലിച്ചുകൊണ്ട ഞാൻ എന്റെ കല്യാണായ സമയത്ത ഞാനൊക്കെ അവിടന്നാ വെള്ളം കൊവീട്ടില് കിണറുണ്ട് പക്ഷെ അടക്കള കിണറാണ് ആ എന്നാ യിക്കോട്ടെ മോളെ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ആ